ഹലോ
ആഹ കേൾക്കണ്ടോ
എന്ന
ഓ വീട്ടിലല്ലേ
അലാണ്
ആഹ പൊറത്തണ പോല ഇണ്ടാവൂലേ
ഏ
പൊറത്ത് പോണോൽ ഇണ്ടാവൂലേ ബൈക്കിന് സൗണ്ട്.. ആഹ ശരി
അ എന്തൊക്കെയ ഏ ചായ കുടി കഴഞ്ഞു
നോമ്പില്ലേ?
ആണെ
ഏ എന്ത്
അങ്ങനെന്നല്ല അത്മ്മേ ഉള്ളു ഇപ്പ അപ്പൊ പിന്നെ ചോറന്നെ മതീന്നർപ്പൾ
ആഹ് ഞങ്ങ ഇവിടെ പത്തിരിം കോഴിക്കറിയേയ്ന്.
അപ്പൊ കൊറച്ച ദിവസായിട്ട് പരിപാടികൾ തന്നെന് ആ അപ്പൊ പിന്നെ ഇപ്പൊ സ്പെഷ്യലൊക്കെ വാണം.
ഓല് അ ആദ്യം തന്നെ ന്നെ ഇണ്ടാക്കണട്ടോ റഞ്ഞിട്ടാ നോബോൽക്ക നി ക്കല തന്നെ ഉ ഇപ്പ നോമ്പോ ആയതിനോട് ഇനിപ്പ രാത്രി കടക്കുമ്പോ ഒന്നും വേണ്ടില്ലല്ലേ
ഏയ് ഇല്ല ഇല്ല ഞാ അങ്ങനെ കടക്ക ആഹ കറിണ്ടായിരുന്നു.
ആഹ ആഹ ആഹ് കൊറ രസല്ലേ വലക്കൊന്നും പറ്റൂല ഇനക്ക്ല്ല
അത തിന്നാ പോളും മറ്റേ കടിയന്നായ അല്ലാതെ പോക്കലെ ന്ന പിന്നൊരു തീമം കഴിഞ്ഞാ പിന്നെ അടക്കളീക്ക് വര്ണ്ടാവശ്യ
ആഹ് ഔഷല്ല് അതന്നെ
എല്ലാരപ്പണിരുന്നാല് അതണ് കഴിഞ്ഞ അർക്കള ക്ലീനാക്കിയട് പോയാ പിന്നെ കെട്ക്കണോൽക്ക് കെട്ക്ക, കൾച്ണോൽ പടിച്ച ടാരുടാ ആ ന്ന് ഒരു ചീഞ്ഞ മയന്നേണ്. കൊറച്ച നേരം ഒന്ന് വെയില അറച്ചു കൊറച്ച് രൊന്ന് പെയ്യു ഒന്ന് ഒണങ്ങാനൊന്നും പറ്റൂ
അ ഒ ഒപ് ഒന്നു വെയില് വരും അതേപോലെ മഴന്നെ. ഉ അ് ഉണങ്ങതും കൂടി നഞ്ഞണംന്ന്ീ ഉ
വെയില് കണ്ടാല് ഇങ്ങനെ ആ അപ്പൊ കടന്നാ കടപ്പോട്ടൂല അപ്പൊ പിന്നെ ശരിയാക്കാൻ പോ വേദത്തിനിടാൻ പോവും
വെൽ കണ്ട് ഞാന് മകിട്ടീന് ഇൻക്ക് കുട്ടി ചെറുതായിട്ടേ, മഴയ്താല് ഓടാൻ കഴിഞ്ഞില്ല. ഒക്കെ നഞ്ഞ്.
എത്രത്രൊക്ക
ഇൻക്ക് മൂന്നാളാ. ഞഅ് എാ മുമ്പൈും മറ്റേ രണ്ടാമത്തെ മൂന്നിലും ചെറുതിന് എട്ടാസായിട്ടുള്ളോ ഉം വല്യത് ഒമ്പതാം ക്ലാസില്ല്
ഏ അപ്പൊ ഇന്റെ കുട്ട്യാളൊപ്പം തന്നെ.
ആഹ ഇങ്ങക്ക് മൂന്നാളാ?
ആഹയിന്റെ വലുത് ഒമ്പതില് രണ്ടാമത്തെ മൂന്നില് ചെറുതിന് നാല് വയസാക്ണു
കൊറച്ച് മാറ്റള്ളൂ
ആഹ
ഉ വല്ലോല് രണ്ടാളും സൈമെനല്ലേ ഇവിടത്തെ അടുത്തോ രണ്ട് പെണ്ണു ഒരാണും.
അത് ശരി
ഉം മൂത്ത രണ്ടാളും മോള് ചെറുത് മോന് അ
നമ്മള് നേരെ എതിർവാശാണ്
രണ്ടാണ് ഒരു പെണ്ണുല്ലേ? ഉം ഉം എങ്ങനെയ പഠിക്കാനൊക്കെ എങ്ങനെയാ ഓല്
ആഹ വല്യ തര്ക്കേടില്ലാതെ അ പോണ്ട്.
ആഹ് ഇപ്പൊ തുറന്നിട്ടുള്ളല്ലേ
ആഹ തുറന്നട്ടള്ള ഞാൻ ട്യൂഷൻ കൊടുത്തക്കാണ്
ആഹ എൻ സി സി ഇണ്ടോ അങ്ങനെന്തേണ്ടോ മോന്
ആഹ് അവന് എട്ടിന്ന് ജെ ആർസിന്റൊയിരുന്നു
ആഹ ആഹ് ബടുത്തോള് എൻ സി സിക്ക.
അത് ശരി എന് പേര് ഒന്നണ്ടായ ആ പറ്റതായി ഇപ്പൊ പഠിച്ചിട്ടൊന്നും കിട്ടലൊക്കെ കണക്കാ തുമാതിരി ടഫാണ്.
എൻ സി സിക്ക് മാർക്ക് മാർക്ക് ഇട്ടല്ലോ അറിഞ്ഞ് കുത്തിർക്ക പഠിച്ചാതെ ആ അതന്നെ അമ്മക്കാണ് മ്മക്കും പറഞ്ഞട്
അതാ ആഹ് നമ്മള് പഠിച്ച സിലബസൊന്നു അല്ലല്ലപ്പോ. ഓരോരും മാറ്റങ്ങൾ വന്ന് ഞ പറ നമ്മള് പഠിച്ച കാലത്ത് പാത്തമാടെ ആടൊക്കെച്ച സുഖമായിരുന്നു ആഹ് അതാണ്
ഞാൻ പറ ഞാൻ ഞ ഞാനൊക്കെ പോണ സമ്മ ഇ മലയാള സെക്കൻഡിലൊക്കെ എനിക്ക് ഫുള് എ പ്ലസ് ഉണ്ടാവല് എല്ലാക്ലാസ്സ്ന്നും
നമ്മുക്കൊക്കെ കൊറേ ഏതാണ്ടാവല്ലോ ബൾക്ക് ആ ആവ്പ ഒരു പേജ മതി ത നമ്മള് എത്ര പേജ് വാങ്ങീട്ടാ എഴ്താ ഞാൻ എന്റെ ചെക്കനോട്ന്നെ ച്ചൊന്നും മലയാളത്തിന്റെ ദിന പരീക്ഷക്ക് പോയാ പേപ്പർ തേകയന്നെല്ലേനോ
ആഹ് അതന്നെ ഞാന് മൂന്നോല്ല
ആഹ് അതെ മലയാളം പറഞ്ഞാ തന്നെ ആശയണ്ട് അങ്ങോട്ട നോക്ക ആ കവിതയുടെതഴതാനോ അങ്ങട്ട്ഴതാനൊ ച്ച എന്നൊക്കെ പറഞ്ഞ ഹസ്ബന്റന്ത ചെയ്യണേ
ഉം കല്ല വണ്ടിയിലാ
അത് ശരി
അവിടെ ഇല്ല ഒക്കെ കാ വ വന്തളി കാണാനും ഒക്കെ പോയിന്ന്
ആ
ഇപ്പൊ കളിലെയ്നോണ്ട് ഓരെന്നും ഇവിടൊന്നും കാണൂല്ല.
ആഹ്
പണിഞ്ഞഞ് വരി കുളിക്കാ ഒറ്റ ഓട്ട
ആഹ
ഉ അവിടൊന്നും കളിഭ്രാന്തമാരില്ലേ
പത്തരക്കൊക്കെല്ലേ രാത്രി പത്തരക്കൊക്ക
ആ എന്റെ മോള് എന്റെ ആളാന്ന് ഇപ്പ അറിയണ്ട് പന്ത്രണ്ടരക്ക് അമ്മ എന്താ ചെയ്യാൻ അറിയണ്ട് വേറൊർക്കൊഴിച്ച് കുത്തിർന്നോ പറിം ഓളോട് ഞാന്
തന്ന നച ലീവ് ച്ചാ ഓലെ പെരേ കുത്തർന്ന് കണ്ടാമതി
ആഹ അതന്നെ മദ്രസ പോക്കില്ലയേ ഓലി
ആഹ ആഹ് വന്നത്തുണ്ട് ഏത് നേരും പരിപടി തിരക്ക് കൂടല്ലാത്ത പണയൊന്നും
ആ ഒരു ഓല് ഒരുമിച്ചാല് അങ്ങനെയാണല്ലോ
ന്ന അങ്ങനവാടി കൊണ്ടക്കാന്ന് പറഞ്ഞിട്ട് അപ്പോ ഓൽക്ക് തെരക്കൂടാ ആള ആഹ അത്വിടെല്ലേ അതെതെ ന്ന ആരേലും പേടിണ്ടോ? പേടില്ല ആരേലും ഒച്ചട്ടാ വല്ല പ്രശ്നോണ്ടോണ്ടോ? അങ്ങൻത്തെ പ്രശ്നോല്ല.
പക്ഷെ ഓരപ്പ അങ്ങനെ തല്ലൊന്നില്ല തല്ലിയാ നല്ല അടിയും കിട്ടും
ആഹ അ ആഹ എന്താന്നറ്യാ ഒ ചെറുത്‌നയിറ്റാണെ. എന്ന് അങ്ങനവാടി കൊണ്ടാക്കാറ ഒന്നും കൊണ്ടാക്കണ്ടാ അപ്പൊ ഇവിടെ തല്ലൂട ആള് ണ്ടാവുലല്ലോ
ആഹ അതന്നെ
നിണ്ട് ഞാൻ പറയും ചെയ്തു ആരാണ് നിങ്ങൾക്ക് ഒഴിവൊക്കെ തന്നത് ഓരെ പുടിച്ച് തല്ലണം
ആ ഞാന് ചപ്പോ ദേഷ്യം പിടിക്ക്പോ അറേ എന്തിനാണ ആവാ ഞായറും ശനിയും കൂടി സ്കൂളിനാവ
അതെ ഞാനും പറയത് അപ്പ ഏട്ടത്തി വിളിച്ചപ്പോ പറഞ്ഞിട്ടേളൂ
ആഹ.
ശനി ഞായറും ക്ലാസുണ്ടായാൽ മതിയേരുന്നു താളീല് വെർന്ന
നിങ്ങ എന്ന് രാത്രി ചോറ്ന്നെ വെക്ക.
ആഹ ആഹ ഞങ്ങൾ രാവിലെ ഒന്നിച്ചു വെക്കലാണ്.
ആഹ ഷുഗർ ലോലൊന്നും ഇണ്ടാവുല ല്ലേ വീട്ടില്?
ഷുഗറുണ്ട്
ഓല് ചപ്പാത്തി
അങ്ങനെന്നുല്ല ഇൻസുലിൻ ന്നാണ് അപ്പൊ പിന്നെ ചോറിന്നാ വെയികും
ആഹ ആഹ് ആഹ്
അല്ല അവിടെ ഉണ്ടാക്കിത് ബാക്കി ചാപ്പാത്തി. ആഹ് പക്ഷെത് നിർത്താൻ പറ്റൂല പിന്നെ ആയാ നമ്മക്ക് നോർമലായി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ കൊറച്ച് കൊണ്ടോകാൻ പറ്റും
ഞാൻ എനിക്ക് വയറ്റില് ചെർതിനെ വയറ്റിൽ ഉള്ളപ്പോൾ ഷുഗറുഉണ്ടയിനു ഇന്നിട്ട് ഡോക്ടർ പറഞ്ഞ് ഇനോട്ട് ഇൻസുലിൻ വെക്ക അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങക്ക് വേണ്ടി ഇൻസുലിൻ വരിക അപ്പോ എന്നോട് ഡോക്ടർ പറയ്ക ഈ മരുന്നല്ല നല്ലത് ഇൻസുലിൻ ആണ് നല്ലത് നല്ലത് മരുന്ന് കേടാണ് എന്നൊക്കെ പറഞ്ഞേ
കേടെല്ലാം കേടന്നെ പക്ഷെ വന്ന് കിട്ടിയപ്പേ നമ്മുക്ക് വെ വേറെ മാർഗം ഇല്ലല്ലോ
ഉം അത് തുടക്കത്തിലൊക്കെണേ ഈ ഭക്ഷണം നിയന്ത്രിച്ച് ച്ച മാറും പക്ഷെ ഷുഗർ അങ്ങനെ പോവുലല്ലേ?
ഇല്ലേ ഷുഗറിന് ഏത് ഇതാക്കിയിട്ടും കാര്യമില്ല നമ്മളെ ഏത് മരുന്ന് ട്രൈ ചെയ്തിട്ടും കാര്യമില്ല അത് നമ്മളെ ജന്മ ഇത് വന്നെത്തിയാ പിന്നെ മരണ വരെ
അത് നമ്മളും കൊണ്ടെ പോകും
ആഹ് ഇണ്ടായി കൈയിഞ്ഞ നമ്മുക്ക് വേദന നൽകി നമ്മുക്ക് അറിയാൻ കഴിയുള്ളൂ
ഇല്ല മ്മന്
ആഹ് പക്ഷെ ചലൊ പലട്ത്തും പല ടൈപ്പാണെ ഇവിടെ ഇമ്മാക്ക് ഷുഗർണ്ടെച്ചിട്ട് മ്മാനെ താടിമരും അങ്ങനത്തെ പ്രശ്നോള്ള അളല്ല താടിമരിക അങ്ങനത്തെ പ്രശ്നം അയ് ഞാന് മ്മാന്റെ മ്മാന് ഷുഗർണ്ട് മ്മാന്റെമ്മ പറ്റെ മെലിഞ്ഞു പോന്ന
എ ഇന്റെ അമ്മകും എന്റെപ്പ ഇപ്പൊ ഉണ്ട് ഇങ്ങട്ടി വയസ്സായ മാതിരിയാ കണ്ടാൽ ഇന്നിട്ട് ന്റെ മ്മ ക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ എന്നോട് പറയും ക്ക്‌ എന്റെ കൂടെ പഠിച്ചാൻ ഒരാളെ കാട്ടി തന്നാ ഒരു പ്രായല്യേ ആഹ് നെനക്കപ്പ അതോരിക്കും ഞാന്
അതാണ്. ഓരോര ശരീരത്തി ഓരോര ഇതണേ.
ആഹ് അതന്നെ. ഏറെ പാരമ്പര്യയിയിട്ട് ഇണ്ടാവാണ് ഞങ്ങക്കൊന്നും ഇല്ലാതെ കേട്ടെ അത് അല്ല പേടിയ എപ്പോളും ഉണ്ടായി കിട്ടിയാ പോവൂല. ഉം.
അവിടെ കുപ്പിലുണ്ട് എടുത്തോണ്ട്വ ഞാനിട്ട്തരാ ഒരാളടത്ത എന്താ ചങ്ങി അതന്നെ വാണം.
ചെറുത് നേറത്തെ ഒറങ്ങോ?
ഉം ഞാനെപ്പ കിടക്കക്കെത്തണോ അപ്പേ കിടക്കു
ആഹ്
പന്ത്രണ്ട് മണി ആയാലോ ഒരു മണി ആയാലോ.
ഇഹ് ഹ്
എനിക്കോ
ആഹ് അതന്നെ. ഇങ്ങളു ഉമ്മീം ഹസ്ബന്ന്ന്റ്റുംള്ലേകുല്ലേ വീട്ടില്.
ആഹ് ഞാന് ഇബടെ ഒരാണ് മൂന്ന് പെണ്ണാണ്. പെൺകുട്ടി ആളൊഒക്കെ കല്യാണം കഴിഞ്ഞോ? ആഹ് ആഹ് ഹസ്ബൻ്റ് ഇവിടെ ഇല്ല ഹസ്ബൻ്റ് കൊച്ചിയിലാണ് എറണാകുളതാ വർക്ചെയ് അവിടെ മെക്കാനിക് ര
അപ്പമാ
ഇപ്പടെണ്ട് ഇന്നലിം ഞ്ജാന്നൊക്കെ വടെണ്ടയിനു ന്ന് രാവിലെ പോയെത്.
ആഹ് ആഹ് ആഹ്.
ആ. ആഹ. ഉം ചെലപ്പോ സൺഡേ ഒരു അല്ലാച്ചെങ്കില് ഇവടെ എവിടെ ജോലി ക്കങ്ങനെ വരും
അഹ് സെരി.
ഡെയ്ല്ല് പോണ പണിയാണ്